ഹലോ
ഫുഡേച്ചാ
ഓ ഫുഡൊക്കെ കഴിി
ഉണ്ടായിരുന്നു ഫുഡിന്
ഫുഡിന് നെയ്ച്ചോറും മുട്ടക്കറിയും ഉ നീ ചെറുമ മുട്ടക്കറിയും
പിന്ന അങ്ങനെ അടാ സ്പെഷ്യൽ ഇണ്ടാവും
എല്ലപ്പൊന്നുംല്ല പൂരി വെള്ളാപ്പം അങ്ങനെയൊക്കെ ആായിരിക്കും
എന്നാല നൈസ് ഫുഡല്ലേ
ഓവിനെ നൈസ് ഫുട്ട്
ഞങ്ങൾക്ക്ന്നും എന്തേങ്കിലും ചെറുപയറുപ്പേരി മമ്പയറപ്പേരി മുതിര ഉപ്പേര്
ഹത്തി ലൈഫ് ഹത്തി ലൈഫ്
അ ശരി
കാര്യം ചോയിക്കട്ടെ സീരിയസ് ആയി പറയണം
ഓക്കെ
എ പറയുന്ന കൺസെപ്റ്റിനോട എനക്ക് എന്റെ അഭിപ്രായം
പ്രേണന്ന് പറയുന്നത് നല്ലൊരു കണ്സെപ്റ്റാണ് നല്ലൊരു ആശയമാണ് അ
അ എനക്ക്ം കൂടുതൽ പറയൂ
ഇതിനെ പറ്റി പറയുമ്പോൾ ഇത് നല്ല ഒരു ഇതാണ്
പ്രേമിക്കുന്നത്ത് ഫെയിലിയർ ആാണ്ന്ന് ഞാൻ പറഞ്ഞ അോട് ചോദിച്ചിക്കുവോ
ഒരിക്കലും അല്ല നമ്മുക്ക് നമ്മൾ എന്തെല്ലാത്തും നമ്മുക്ക് ഓരോന്ന്ും പഠിക്കാനുണ്ട്
ഈ പഠനം മാത്രമായി പോന്നത് ഇ പ്രശ്ന എല്ലേ
ശ ശരിയ
പ ചെ എന്ത ത ്രൽ ലവ് എന്ന കോൺസെപ്റ്റിന് ഒരു സുഖ ഇല്ലടാ ത ഫാാക്കി സോ
അതും ശരിയാണ് പക്ഷെ എല്ലാം നല്ലതിന് അങ്ങനെയല്ല പറയുക
എന്നാലും
പക്ഷെ നമ്മുടെ ലൈഫ് ഇതിൽ എല്ലാം അറിയിണം എല്ലാത്തിനെ പറ്റിയും അറിഞ്ഞിരിക്കണം എല്ലാ ഏരിയെ പറ്റിയും നമ്മൾക്കൊരു അറിവുണ്ടായിരിക്കണം
അത്ര ഉണ്ടായിരിക്കണം ആത്ശരി ഇ ഭൂരിപക്ഷം കാണുന്ന ലോകം ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെല്ലപ്പോ ഇതിനന് വേണ്ടി സ്ട്രഗിള് ചെയ്യണം
ഇപ്പത്തെ ജനറേഷന്റെ ഒരു പ്രശ്നമാണ്
അത് പണ്ടത്തെ ജനറേഷൻ ഇപ്പഴത്തെ ജനറേഷൻ തമ്മില് നല്ല വ്യത്യാസമുണ്ട് പണ്ടത്തെ ലവ്വിന് കുറച്ച് കുറച്ചും കൂടെ പ്യൂരിറ്റിയും ബ്യൂട്ടി കുറച്ചും കൂടെ ബ്യൂട്ടിയക്കെ ഉണ്ടായിരുന്നു ഇപ്പ സാധനൊന്നുമില്ല ഇപ്പഴത്തെതൊക്കെ ഒരി വെച്ചുകെട്ടായി മാറിക്കൊണ്ടിക്ക
അതെ അതെ
പിന്നെ ഞാനൊന്നും റിയൽ ലൈഫ് എൻജോയ് ചെയ്യാ- ത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഞാനിങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ അന്റെ അടുത്ത് ചോദിച്ചത്
അതെ അതെ അതെ പിന്നൊന്നാമത് സോഷ്യൽ മീഡിയ നമ്മൾ ഒരുപാട് ഓരോ കാര്യങ്ങള് അടിച്ചേൽപ്പി തുണ്ട് അപ്പൊ നമ്മൾ അതാണ് ശരിയെന്ന് വിചാരിക്കും പക്ഷെ അങ്ങനെയല്ല നമ്മക്ക് എന്താന്ന് ശരി തോന്ന്ണത് അതാണ് ശരി
ആ ശരി ഈ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല അതാണ് അതിന്റെ ശരി
ആണോ നമ്മള് വേറൊന്ന് കാണുമ്പോ അതാണ് ശരിന്ന് വിചാരിച്ചു നിക്കരുത് നമ്മക്ക് എന്താണ് ശരി തോന്നുന്നേ അതാണ് പിടിയ
പക്ഷെ എനിക്കിപ്പ തോന്നത് ഇതൊക്കെ ഫെയിലിയറാന്ന്
അ
നമുക്ക് വേണ്ടപ്പോ മാത്രം ചൂസ് ചെയ്താൽ മതി ആവശ്യ ഇല്ലാണ്ട് അതിന്റെ പേരില് നമ്മൾ അതിന്റെ പുറകെ നടക്കേണ്ട കാര്യ
ആകെ അത്രെള്ളൂ പിന്ന അ ഇതൊക്കെല്ലേ ഒരു രസ സം
ഒരു എന്റർടൈൻമെന്റ് പർപ്പസ് ആണ് പക്ഷേ രണ്ട് കു എന്റർടെയ്ൻമെന്റ് പർപ്പസ് ആക്കിയാല് മാത്രേ അത് സുഖള്ളൂ എടാ
അതെ അതെ
ഒരു സൈഡ് അതങ്ങ് പോയാ കഴിഞ്ഞു പിന്നെ അധിക എഴുത്തിലും കാണുന്ന ഇ ഇല്ല ഒരാള് സ്ട്രഗിൾ ചെയ്തോണ്ട്ക്ക്ന്ന് ഇപ്പം ഒരു ബ്രേക്കപ്പ് നടക്കയാണെങ്കില് ഒരാക്ക് ഭയങ്കര ഹേർട്ട് ബ്രേക്ക് ആയിരിക്കും ഒരാക്ക് ഭയങ്കര നർമ്മ ആ അങ്ങനെ ഇല്ലേ പിന്നെ കൂടു തലും ഗേൾസ് ആണ് ഇത് സഫറെയ്തോണ്ട്
സത്യം സത്യം
ചെക്കന്മാർക്ക് പെട്ടെന്ന് ഇൻട്രസ്റ്റ് പോവെടാ ഈ പൺ ആദ്യം കാണുമ്പോള്ള ഇൻട്രസ്
അതൊക്കെ അത്ര ഒള്ളു ഞാൻ അതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു
ഉം ഐ ഡോണ്ട് ലൈക് ദിസ് കൺസെപ്റ്റ് ആ ആ ആ ആ ആ ആ ആ ആ പക്ഷെ സക്സസ് ആയ്ള്ള കൊറെ റിലേഷൻ ഇണ്ട്ട്ടാ
ആ ഇതൊക്കത്രള്ളൂ
ആ പിന്നെ എനിക്ക് തോന്നുന്നു നമ്മടൊരു ഒര ജനറേഷൻ ജനറേഷനൽള്ളതാണ് അതികം ഫെയിലിയർ ആയി പോണത്
ആ ണ്ട്
പിന്നെ അധികം നമ്മൾ ട്രൂ ആവാൻ പാടില്ല കൊറച്ചൊക്കെ വിട്ടുവീഴ്ച വേണം കൺസെപ്റ്റ് അതുപോലെ ഈ ലെസ്ബിയൻ കപ്പിൾസിനെ പറ്റി യ്യ് എന്ത് പറയ്ന്ന്
അത് അതിനെ കുറിച്ച് ഇപ്പോ എനിക്ക് വലിയ അറിവില്ല ഞാനിപ്പോൾ സോഷ്യൽ മീഡിയ കൊറച്ച് കാലം സ്കിപ്പ് ന്റെ ഏറ്റവും കൂടുതൽ അറിവ് വരുന്നത്
ഇയ്യ് അനക്കറിയാവുന്ന ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഇല്ലേ
ഏത്
അനക്കറിയാവുന്നത്
ആ
ഏ സോഷ്യൽ മീഡിയയില് പുതിയ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്
ആണാ ഇല്ല
നോക്കിയ നോക്കണേ
ആഹ്
അ
അയച്ചാ മതി
ഓക്കേ അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ഈ ഗേൾസ് ഗേൾസിന് ഗേൾസ് മാത്രേ ഹാൻഡി ലെയ്യാൻ പറ്റൂ
അതക്കത്രൊള്ളു
ആ പ്പ ഞാനിപ്പ അതിനോടാ യോജിക്കുന്ന് അല്ലാ അങ്ങനെ ഫിഫ വേൾഡ് കപ്പ് നടന്നോണ്ട്ക്കാണ് അല്ലേ
നീ കാണണ്ട കളി
കണ്ണനില ഇല്ല പൈസ കൊടുത്താലേ കാണാൻ പറ്റൂ പാവപ്പെട്ടലിക്ക കാണണ്ടേ മറ്റേ സീയില് പൈസ കൊടുക്കണം മറ്റേ സബ്സ്ക്രിപ്റ്റ് ഇല്ലാണ്ട് കാണാൻ പറ്റൂല
അങ്ങനൊക്കെ ഇണ്ട്
കാണാം ടി വി ഒന്നും ഇല്ലല്ലോ
ടിവിയിൽ കാണാൻ നീ ഏത ടീം തേജ ഏത ടീം
ഐ എം അർജന്റീന
ആ ചെട ആരൊക്കെ എന്ന് പറ
ഒരു പാട്ട് കേട്ടാല അറിയ മെസ്സി
ഉ
ഇല് നീല ജേസിയാണ് അതൊക്കെ എനിക്ക് അറിയട്ടോ
സോറി മറന്നു
പോ നിങ്ങ സീ ര സവന്റെ ആൾക്കാരായിരിക്കും ആയിരിക്കും എൻ്റെ ബന്ധു
എന്ത കുഴപ്പമൊന്നുമില്ല ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് എവിടെയാണ് നടക്കുന്നത്
മേരി അമേരിക്ക അമേരിക്ക മൂന്ന് ഏ ആ മൂന്ന് സ്ഥലങ്ങളിൽണ്ട് അമേരിക്ക കാനഡ ഉണ്ടോളി മെക്സിക്കോ ആ തോന്നുന്നു എനിക്കറിയില്ല അമേരിക്കയാണ് മെയിൻ
പ്രാവശ്യത്തെ വേൾഡ് കപ്പ് ഒരു വൈബ് കിട്ടുന്നില്ല കാണാൻ കോളേജുകൾ ഒന്നും ഞാൻ പ്രത്യേകിച്ച് നമുക്ക് പ്രടിക്ട് ചെയ്യുന്നില്ല
എനിക്ക് തോന്നി ഇപ്രാവശ്യം പോർച്ചുഗല കപ്പാടിക്കുന്നു ഈ ഫിഫയൊക്കെ ഭയങ്കര പ്രഡിറ്റിങ് ഇതാടാ
ഇതിന്റെ പേരിൽ എത്ര പ്രഡി പക്ഷേ എന്റെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലേ ബെറ്റർ പക്ഷേ ആ
പക്ഷെ ഇല്ല എനിക്ക് തോന്നുന്നു ഫിഫയൊക്കെ പ്ലാൻഡ് ആണ്ന്ന് ആ അതിപ്പ കഴിഞ്ഞ വർഷം അർജന്റീനക്ക് കപ്പ് കൊടുത്തത് ആ അതായത് കഴിഞ്ഞ പ്രാവശൃം അർജന്റീനയല്ലേ എടുത്തത് മെസ്സീന്റെ ലാസ്റ്റ് കളിയാന്ന് പ ഇതിനാത്ത് കളിച്ചോണ്ടാണ് അത് അർജന്റീനക്ക് കിട്ടിയത് ഇപ്പം കറണ്ട്ലി ഇപ്പം നെയ്മർ മെസ്സി റൊണാൾ ഇവരാണല്ലോ രാജാക്കൻ മാരായിറ്റ് നിൽക്കുന്നത് അല്ലേ നെയ്മർ മ് നീവ് ബ്രസീൽ ടീമിന് കപ്പ് പീട്ടിക്ക് അർജന്റീനക്കുന്ന് കഴിഞ്ഞ വർഷം കിട്ടിയ ഇനിയിപ്പോ പോർച്ചുഗലേ ഉള്ളൂ ഇവര് റൊണാൾഡോന് അങ്ങ് എന്തെങ്കിലും കൊടുക്കാണ്ട് വിടൂല്ലാലോ എന്റെ ലാസ്റ്റ് കളിയല്ലേ അപ്പം പെയ്യുമ്മ ച ചങ്ങായി ജയിച്ചിട്ടണ്ട് ഫുൾ
അതങ്ങനെയാണ് ഈ മറ്റേ പണ്ട് മിസ് വേൾഡ് നടന്ന ടൈമിൽ അന്നത്തെ മിസ് വേൾഡ് ഐശൃരൃറായി ആയിരുന്നില്ലേ അതത് മിസ്സ് യൂണിവ വയസ്സ പ്ങ്കങ്ങങ്ക്യ ച അ ഫി ഇ ക്കെയാണ് കിട്ടിയത് കാരണം അ അതിന്റെ കാരണന്ന് അറിയണ അതുകൊണ്ടാണ് ഇന്ത്യയിൽ കുറേ ബ്യൂട്ടി ബ്രാൻഡ്സ് ഇറക്കിയത് ആ മനിഷ് അങ്ങനെ അല്ലാ അപ്പ പിന്നെ പിന്നെയും വന്നില്ല ധൈരൃവൊക്കെയായിട്ട്
അതുപോലെ ഐ പി എല്ല് ഫുൾ പ്ലാൻഡാ
ഇന്നെന്താ
ഇത് നല് എല്ലാരും പറയുന്ന എന്തോ കേട്ടോ പ്ലാൻഡ് ആണ്ന്ന് അതേപോലെ തന്നെ എന്തോ ഫിഫയും പ്ലാൻഡാന്നാതന്ന തോന്നത്
പിന്നെ അതൊക്കെ ലൈവ് ലൈവ് കളി ആയോണ്ട നമുക്കൊന്നും പറയാൻ പറ്റില്ല
ഉം അതും ഉണ്ട് പിന്നെ കളി കാണാത്ത നമുക്ക് ഇതിനെ പറ്റി സംസാരിക്കാനുള്ള യോഗ്യതയും ഇല്ല അമ്മേ ടു തൗസൻഡ് ട്വന്റി ട്യൂലെ കളി
ആ ഉ ഓർക്കു - ന്ന്‌ ർക്കുന്ന്
ഓ മൈ ഗോഡ് കോളേജ് ലൈഫ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നൈസയേനെ
അതെ അങ്ങനെ കോളേജ് സ്കൂൾ പഠ- പുന്നവർക്ക് അതരു ഇത്
അ അതെ ഇതിപ്പോ വീട്ടില് വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതൊക്കെ
നീ എന്ത് വെറുതെ ഇങ്ങനെ പറയുവാന്നല്ലാണ്ട്
ചെറിയും കുത്തിയിരിക്കുന്ന കൊറ അമ്മേ
എന്നിട്ട് എപ്പ ഉറങ്ങും
ഏ
എപ്പ ഉറങ്ങ നീ
ഇപ്പം തുറക്കൊക്കെ ഭയങ്കര നേരത്തെ ആയതുകൊണ്ട് ഒരു മൂന്ന് മണിയൊക്കെ ആവാറ്
അ രാവിലെ അപ്പ നീക്കും
രാവിലെ ഇന്ന് ഞാൻ ഒരു മണി
അപ്പൊ ക്ലാസ്സില്ലേ
ഇന്ന് ശനിയാഴ്ച്ചല്ല അതുകൊണ്ട ഇന്നല്ല പിന്ന ലേറ്റ് നൈറ്റ്‌ ആയത് ഞാന അല്ലെല് പന്ത്രണ്ടര കാണാനൊക്കെ ക്ലാസ്സ് പോണ്ടത്